ആ അലോ കേൾക്ക്ണണ്ട് ആഹ് ആഹ്
ഹലോ
എന്താ ചെ എന്താ ചെയ്യുന്നേ
ആഹ് ഇപ്പൊ ക ഇ ഭക്ഷണം ഒക്കെ കഴിച്ച് കെടന്നതാണ്
അത്ശരി മഴ ഒണ്ടോ
ഓഹ് മയണ്ട് മയാ ഇ ഇപ്പൊ ഇങ്ങനേ തലോ പെയ്താണ്ട് ഇങ്ങനേ കൊറച്ച് കൊറഞ്ഞ് ഇങ്ങനെ നിക്ക നിക്കേനി
അഹ് ആഹ് ആഹ് ഇവടെൻ ആഹ് ആഹ് ഭക്ഷണം കഴിക്കല് പോവച്ചിട്ട്
ആഹ് നല്ല പ്പോ ഇങ്ങനെ ഇന്ന് ഇന്നലെ ഇന്നലെല്ല വെയില് ഇന്നിപ്പോ മയേം
ആഹ് ഇന്ന് ഇവിടെയും അങ്ങനെ തന്നെ
ആഹ്
ഉം ന്നാലും രാവിലെ അലക്കിയതൊക്കെ ഒന്ന് ഒണങ്ങി കിട്ടി
ഏയ് അങ്ങനെ ഇതവടെ ന്നുല്ല അവടേ ഞങ്ങള് സീറ്റില് ഇങ്ങനെ തിരു മ്പ്യാ യിട്ട് ണങ്ങീട്ടില്ല
ആഹ് ആഹ് ഞാൻ പിന്നെ വാഷിങ്‌ മെഷീനിൽ ഇട്ടതാണെ അപ്പൊ പിന്നെ നമുക്കൊന്ന് കാറ്റ് കിട്ടിയാ മതിയല്ലോ
ആഹ് കാറ്റ് തട്ടി യതുണ്ടോ ആ ഒണക്കി ചിക്കിയ തെ ക്കാരം ല്ലേ
എല്ലാ വാഷിംഗ് മിഷീൽ അലക്കിയതാ
ആ അതെന്നേ മ് ദേ ക്കാരം ഒ ഓൻ
ആപ്പൊ പിൻ ആഹ് പകുതി മുക്കാലും ഒണക്കാവല്ലോ
ആ അതെ അതെ ആഹ്
ഉം പിന്നെ ഒന്ന് കാറ്റ് കിട്ടിയാ തന്നെ നമുക്ക് വേഗം ഒണങ്ങി കിട്ടും
ആഹ് എന്താ ഇന്ന് കറിയൊക്കെ
ഇന്ന് മുരിങ്ങേന്റെലേം പരിപ്പും കൂടി വെച്ച്
ആഹ് അത് രസാണല്ലോ
ആഹ് അതും പിന്നെ ചക്കക്കുരു ഒക്കെ കൂടി
ആഹ് അത്പ തേങ്ങ അരച്ചി വെച്ചിണ്ടാവൂലേ
തേങ്ങ അരക്കാതെച്ച്
ഏ
എന്നും തേങ്ങയാവുമ്പോ ഒരു മടുപ്പല്ലേ
ആഹ് മീനു ഉണ്ടോ മീമാണല്ലോ അ യ് ക്ക്
ആഹ് നത്തോലി ഇണ്ടായിന്നു
ആഹ് ആഹ്
ഉം ഉം എക്സ്ചേഞ്ച് ചെയ്ത്
ആഹ് പിന്നെന്താ ഇങ്ങനെ
ആഹ് ഇബട ഞങ്ങ എടുത്ത് തന്നെ മീന്റെ ആളുണ്ട് അപ്പൊ പിന്നേ ആഹ് മീന്നെ അയാൾക്ക് കച്ചവടം ഞങ്ങള് ഈ വീട്ടിന്റെ എര് ത്ത് ന്നെ അതാണ് അപ്പൊ പിന്ന് ആഹ് ആഹ് നമ്മ മാങ്ങ രാവിലെയും വേയ്കുംന്നേര ഓര് പോകും അപ്പൊ ആ പോകണേന്റെ എടേ പോയി ഞമ്മക്ക് മാങ്ങിയാലല്ലോ അത്യാശ്യം പിന്നെ രാത്രി വാങ്ങാ. ന്നാ പിന്നെ കൊച്തോനെ കിട്ടും
ആഹ് അത് ശരിയാണ് വെല കൊർ ഞ്ഞ് കിട്ടും ചെയ്യും
ആഹ് വെല കുറഞ്ഞ് കിട്ടും അപ്പൊ ഞാൻ അധി രാത്രി വാങ്ങിയേക്കും ഒരു നൂറുപ്പിയെ ക്ക് വാങ്ങിയ ച്ചാല് നമക്ക് വേ രാവിലെ കറി ഇണ്ടാക്കി ച്ചാ പിന്നെ വേകുന്നാര വെരെ ഇണ്ടാവും ഇന്ന് പിന്നെ ചി ക്കം വാങ്ങി ചി കറി ഇണ്ടാക്കി
ക്കാ സാദാ ചോറ്ക്കോ
ആഹ് സാദാ ചോറ് വരറ്റി വെക്കും തളിച്ചേ വപ്പടം
ആഹ് ആഹ് ഇവിടെ പിന്നെ സാധാ ചോറക്ക് - സാദാ ചോർക്ക് അങ്ങനെ ചിക്ക ണ്ടാക്കണ വല്ല്യ ഇഷ്ടല്ല. അത് ആ പിന്നെ- കുട്ടിയാക്കൊക്കെ ഈ ചപ്പാത്തിക്കും ബിരിയാണി നെയ്ച്ചോറ് അങ്ങനൊക്കെയല്ലേ താല്പര്യം. മ് മ് പിന്നെ ഞായറാഴ്ച ദസങ്ങ- ഞായറാഴ്ച ദിവസങ്ങളിലധികം ചിക്കന് വാങ്ങിയച്ച അനിപ്പോ ന്നട്ടും ഫ്രിഡ്ജിലിരിക്ക
ആ ങ്ങളെങ്ങനെ ഉണ്ടാക്കല്? അ എന്താ വ വാട്ടിക്കാണ്ടെന്നെ.
ആഹ് ഉള്ളി തക്കാളിയൊക്കെ കൂടി വാട്ടിക്കാണ്ട്.
ആഹ് ഞ ഓരോരുത്ത കലത്ത ഓരോ വെപ്പുണ്ട- അതാ ഞാൻ ചോയിച്ചത് ഞ ചേലോല് അചെക്ക ഇച്ച വെക്ക ആ ഇറച്ചി വെക്കണ മാതിരി വെക്കണണ്ട്.
ആ ഞങ്ങള് അഹ് പല ഐറ്റം ണ്ടാക്കും
ആഹ് ഉ ചിക്കൻ ഇത് ഇണ്ടാക്കിണ്ടാവക്കാരല്ലേ? ബിരിയാണി ണ്ടാക്ക ബിരിയാണി ഒക്കെ ഉണ്ടാക്കണ വാട്ടിയാണ്ട ന്നെ.
ആഹ്
കോയച്ചാണ്ടോ അതാ ഒക്കെ കൊഴക്കാണ്ട് അങ്ങനെ ണ്ടാക്ക
എല്ല നെയ്ച്ചോറാക്കി നെയ്ച്ചോറാക്കി വെച്ചക്കാണ്ട് അങ്ങനെ ണ്ടാക്കല്.
ആ മറ്റേ തളപ്പിച്ചൂറ്റ ഉണ്ടാവില്ല
ഏഹ് അത് ഇവിടെ ണ്ടാക്കല്ല നെയ്ച്ചോറാക്കി വെച്ച കാണ്ട് പിന്നെ രണ്ടും കൂടി മിക്സ് ചെയ്യും.
ആഹ് എന്നന്നിട്ടൈക്കാണ്ട് ദമ്മിട്ട് ആഹ്
അതാവുമ്പം പിന്നെ നെയ്ച്ചോറ് അയ് വേണ്ട കുറ് ആഹ് ഇതുന്നുണ്ടെങ്കി നമ്മുക്ക് അയിന്ന് കൊറച്ച് ചോറ്ണ്ട് മാ റ്റിക്കാലോ മറ്റേ മറ്റേ അങ്ങനെ തളപ്പിച്ചൂറ്റി കണ്ട ങ്ങനെ ഉണ്ടാക്കലില്യ.
ഏഹ്, ഞങ്ങളുങ്ങനെ തിളപ്പിച്ചൂറ്റി രണ്ടു കുക്കർക്കിടല ഒരു കിലോന രണ്ട്കിലോ നമ്മളെല്ലുള്ളിയും വാട്ടിഎല്ലാം മസാല ഒക്കെ ആക്കി എയ്ഞ്ഞിട്ട്, വള്ളം വെച്ചിട്ട് എല്ലാം ഏലക്കായ വല്ലും ആയ്ക്കിട്ടിട്ട് വള്ള
ആഹ് മസാലകളൊക്കെ ഇട്ടിട്ട് ആഹ്
എന്നിട്ടീ ആ വെള്ളം ഊറ്റിയാ ണ്ട്യ്ക്കാണ്ടണ്ട്- അങ്ങനെ ആട്ടിയട്ട് കുക്കറിൽ വിസി- ഇതാക്കി ഇതാക്കിച്ചു അങ്ങനെ ഓരോ ഓരോരുത്തര
ആഹ് ഓരോരുത്തർക്ക് ഓരോ മോഡലാണ്.
ആഹ്
അങ്ങനെ ഞങ്ങൾ വെച്ചിട്ടില്ല അപ്പൊ അത് വള്ളൊക്കെ കറക് ക എന്നുള്ള പേടിയാ അങ്ങനെ വെക്കുമ്പോഴേ
അത് വള്ളം വള്ള പോയപ്പോ നമ്മള് ച സാധാ ചോറ് വെക്കണ മാതിരി.
ആഹ്
ചോറ് വെക്കല്ലോ വെറും ചോറ് വെക്കുമല്ലോ. അപ്പൊ വെറഞ്ചോറ് നമ്മള് നല്ലോണം വേവിച്ച്
ചോറ് ഊറ്റി എടുത്ത്ക്കാണ്ടേ.
ആഹ് ഊറ്റിെടുത്ത് വെക്കണ മാതിരി അയിന് നമ്മള്, നല്ലോ വേവാ ഒരു കടി വേവാവണം.
ആഹ് ഒന്ന് ആഹ് ഒരു മുക്കാല് വേവില് ചോറ് വാങ്ങണം
ഊറ്റണം ഊറ്റണം അതന്നെ എന്നിട്ട് ഊറ്റീട്ടാ അ ആഹ് ഒരു ഉ നമ്മള് മസാല ഒക്കെ ആക്കീട്ട് നമ്മള വായന്റല വക്കും നമ്മള വായന്റെ ച്ചിട്ട് അയ്ക്ക് ഇങ്ങനെ ഇടും ക്യാരറ്റൊക്കെ ആ വള്ളത്തിക്കന്നെ ഇട്ടക്കും
ആഹ് ആഹ്
ആഹ് അങ്ങനാണ്ട് ഊററിടും
ആഹ് അങ്ങനെ ആഹ്
മീൻ അങ്ങനെ തന്നെയാണ് വലിയ ബിരിയാ ക്കല്ലോ ഇർച്ചിനോടും ചെമ്മീനോടും
ആഹ് ആഹ് ഇവ ആഹ് ഞങ്ങൾക്കും ഇഷ്ട അതാ ചെമ്മീന ഏറ്റവും ഇഷ്ടം ചിക്കൻ ആകുമ്പോ നമുക്ക് എപ്പഴും ഇത് ഇങ്ങനെ ഉണ്ടാക്കി ഒരു മടുപ്പാണല്ലോ അധിക ഞായറാഴ്ചയും ഇബടെ ബിരിയാണിയാ.
ആഹ് ഇപ്പൊ പിന്നെ ഈ മാതിരി ഉണ്ടാക്കല്ലോ ഒക്കെ കിട്ടാണ്ട് ഉണ്ടാക്കും ഞാൻ അവിടെ കുട്ടിയക്ക് നെയ്ച്ചോറ് വെക്കണ ആതിരി ബിരിയാ വെച്ചു കൊടുക്കും എല്ലാം കിട്ടാണ്ട് ആണ്ട് കുൂക്കിച്ചുടുത്തു അത് മന്തീന്റെ ആയി ഈ വാങ്ങിയാണ്ട്
ആ ആഹ്
അപ്പൊ പിന്നെ വല്ലാതെ ഒര് ഇതില്ലല്ലോ അപ്പൊ കുട്ടിയെക്ക് കൊ ചൊറിയിതും അപ്പൊ ചോറൊക്കെ നമ്മള് വാക്കിണ്ടക്ണ സമയത്ത്.
ഉം.
ഞാനങ്ങനെ ചെയ്യല.
മന്തിതരെ ഉണ്ടാക്കിയിട്ടില്ല.
ഏ.
മന്തി, അ പിന്നെ പുറത്തൊയി കഴിക്കന്നല്ലാതെ പിന്നെയീ ഇത് എടക്കുണ്ടാക്കും ഈ കബ്സ അങ്ങനത്തെ
അത്
അതുപോലെ ഇതുണ്ടല്ലോ മറ്റേ. ചിക്കൻ കൊണ്ടുള്ള ഓരോ ഐറ്റമ്സ് ഒക്കെപ്പൊ കിട്ടും ട്ടുലോ, അങ്ങനത്തെക്കെ ഓരോന്ന് ഉണ്ടാക്കി നോക്കും.
അങ്ങനെയൊക്കെ ഇണ്ടാവ്ണ്ടാവൂലേ.
ആ എന്ത്? ആഹ്, അങ്ങനത്തെ ആഹ്, ആഹ്, ആഹ്, ആഹ് അങ്ങനത്തെക്കെ ഓരോന്ന് ഉണ്ടാക്കും, ഇപ്പൊക്കെ നമുക്ക് പിന്നെ വേറെ എന്ത് മോഡൽ വേണെന്നുണ്ടെങ്കിൽ നമക്ക്കിപ്പ യൂട്യൂബില് കിട്ടും ചെയ്യല്ലോ.
അതെ അതെ അട്ച്ചൊക്കിയ മതി എല്ലാ ഇതും ഉണ്ട് ഇപ്പോ.
ആഹ് ഏത് നാട്ടത്തതും തിരുവനന്തപരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏത് മോഡൽ വേണമെങ്കിലും കിട്ടുമല്ലോ
അതെ, അതെ നമ്മുക്ക് വേണ്ടത് ഇങ്ങനെയാണ്ട് പേരടിച്ചു കൊടുത്താ മതി. പിന്നെ പല സംഗതികളു സാധനം വേണം, ന്നാ പിന്നെല്ലാം ഉണ്ട ക്കും, പ്പെ പിന്നെ സാധനത്തിന്റെ വിലെറി കൊണ്ട് ഇപ്പൊക്കെ നമ്മള് പിടിച്ചിക്ക
ഉം പ്പ
ആ ഗ്യാസിനും പഞ്ച ഉണ്ടായണ്ടേ പിന്നെ തീജ്ജ് നമ്മള ആദ്യത്തെ മാതിരി ഉണ്ടാക്കണ്ടേ, അല്ലെങ്കിൽ വൈകുന്നേരം ഒന്ന് എന്തെങ്കിലും ഒരു പഴമ്പൊരിയോ അല്ലെങ്കിൽ കൽത്തപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലുണ്ടായിനി. അപ്പൊ അതൊന്നൊക്കെ നിർത്തിച്ച്
ആഹ്, അ, അത് പിന്നെ ഞങ്ങള് എടയ്ക്കെടക്ക് ഇണ്ടാക്കും. ഇപ്പ ഈ പറഞ്ഞമാതിരി. ആ അധികം പഴംപോരി അന്നേ പഴംപൊരി അങ്ങനത്തൊയ്ക്കെ പഴം എപ്പഴും ഉണ്ടാവൂലെ വീട്ടില് അപ്പൊ പിന്നെ കുട്ടികൾക്ക് വേഗം ഇണ്ടാക്കി കൊടുക്കാനും എളുപ്പാണല്ലോ, മാവ് ഇണ്ടാക്കി വെച്ചാല്
അതെതെ, കുട്ടിയേൾക്ക് ആ
സ്കൂൾ വിട്ടുവരുമ്പോളൊക്കെ.
ആഹ്, അയിന് ഓൽക്ക് മാണ ആ കളി, അല്ലെങ്കിൽ ബേക്കറിയോ എന്തെങ്കിലൊക്കെ സ്കൂളിട്ട് വരുമ്പോ.
ആ ബേക്കറി ഐറ്റംസ് പിന്നെ ഇവടെ അങ്ങനെ കൊടുന്ന് വെക്കലില്ല. ബേക്കറി ഉം. ഈ മധുരല്ലേ ഫുള്ള്, ആ പിന്നെ ഈ ഐസ്ക്രീമ് ഐസ്ക്രീമ് തീറ്റല്ലേ മക്കൾക്ക് മെയിനായിട്ട്.
ആഹ് ഓൽക്ക് ആ
അവർക്ക് പിന്നെ ഷെയ്ക്ക് അങ്ങനത്തൊക്കെ മതിയല്ലോ? ഉം, അങ്ങനത്തൊക്കെ ഇണ്ടാക്കാനൊക്കെ
ആ ഐകൊക്കെ ഇപ്പ പിന്നെ ഐസ്ക്രീമ് വാങ്ങണാനും.
ഉം. ഐസ്ക്രീമ് എപ്പഴും ഫാമിലി പാക്ക് വാങ്ങി കൊടുന്നെക്കും, അത് പിന്നെ എപ്പഴും ഫ്രിഡ്ജില് ഇണ്ടാവും ഓഹ് ഉം അല്ലാതെ ബേക്കറി ഐറ്റംസ് ആയിട്ടങ്ങനെ വാങ്ങി കൊട്ക്കാൻ നിക്കലില്ല.
ഏഹ്? ഇബടെ ഞാന് ഇങ്ങനെ ഇതായി പീട്യ അങ്ങാടിക്ക് പോവുമ്പോ പിന്നെ എന്തെങ്കിലൊക്കെ ആയി ട്ടിങ്ങനെ കുട്ട്യേക്ക് അധികം മധ്രല്ലാത്തൊക്കെ അച്ചപ്പോ ഇങ്ങനൊക്കെ ആഹ് അമ്മ ഇണ്ടാവുമ്പോ ഇങ്ങനെ ണ്ടി മാങ്ങ കാറ്റൂല അങ്ങനെ. എന്തേങ്കി ഒക്കെ ചെറിയ ക്കും വേണ്ടി വാങ്ങി അത് വെക്കണം. അപ്പൊ മക്കളും തിന്നു. എന്തെങ്കിലും ഇങ്ങളെ മാതി പഴംപൊരിയോ അങ്ങനെയൊക്കെന്നെ ഞാനു അധികം. ഇപ്പതൊക്കെ നിർ ത്തീന്ന്. ഒന്നാമെ വല്ലാതിങ്ങനെ അയ്മക്കട് പോവേ ഇല്ല. എല്ലത്തിനും റേറ്റ് ഏറെ
ആ അതാണ്. വെല എന്താണ് എല്ലാത്തിനും എന്തൊ ട്ട് വെലയാണ്. ഉം ഏതായാലും ഇനിയെങ്കിലും സാധനങ്ങൾക്കൊക്കെ വെല കൊറഞ്ഞാ മത്യാർന്നു. ഇപ്പ ഇന്ന് പെട്രോളിനും ഡീസലിനും ഒക്കെ വെല കൊറഞ്ഞൂന്ന് കണ്ട് ണ്ടീന്നു. അഞ്ചും ഏഴും മൂന്നും രൂപയൊക്കെ കൊറഞ്ഞൂന്നറിഞ്ഞീർന്നു. അതുപോലെ സാധനങ്ങൾക്കൊന്ന് വെല കൊറഞ്ഞ് കിട്ടിയാ മത്യേർന്നു.
ഗ്യാസിന്റെ ഇതിനൊക്കെ ഒന്ന് പെട്ടെന്ന് കൊറഞ്ഞ് കൊറച്ചൊക്കെ കൊറഞ്ഞിട്ടിയാലും
ആ ഈ ഹോട്ടൽക്കിള്ള ഹോട്ടൽക്ക്ള്ള ഗ്യാസിനും വെല കൊറഞ്ഞീന്ന് കണ്ടീനിന്ന്. ഇമ്മക്ക് വീട്ടുകൾ ള്ളയ്ന് കൊറഞ്ഞിട്ടൂല്ല. അതാദ്യം അവരതാണല്ലോ കൂടലും. അതുപോലെ അവരത് കൊറഞ്ഞേയ്ന് ശേഷം നമ്മളതും കൊറയേരിക്കും.
കൊറഞ്ഞൂന്ന്. അതന്നെ. ആഹ് ആഹ്.
ഉം ഇപ്പ ഈ ഗ്യാസൊന്നു കിട്ടാനും ഇണ്ടായ്ര്ന്നീല്ലല്ലോ?
ഗ്യാസിട്ടാനില്ലേനിയേ അതന്നെ. ഞങ്ങക്ക് പിന്നെ ഒന്ന് ന്നുള്ളായോണ്ട് പിന്നെ ഞങ്ങളത് കയ്യുമ്പോത്തിന് ഇതുവരെ കുടുങ്ങീട്ടില്ല. കുടുങ്ങാതണ്ട് ഇതായി.
ഉം. നമ്മള് സാധാ അടുപ്പില് കത്തിക്കല്ണ്ടോ?
ആ ഭക്ഷണം ചോറൊക്കെ ഞാനയിലന്നെ ഇണ്ടാക്കല്. കഞ്ഞി ചോറ് അങ്ങനെ ഒക്കെ ഞാന് സാധാ അടുപ്പത്ത് പിന്നെ കറികളും മീനും ആഹ് അത് ഗ്യാസ്മ്മല്.
ആഹ്
ചോറും കഞ്ഞിയും ഉമ്മാക്ക് കഞ്ഞിയൊക്കണം. ഒക്കെ ഞാന് അതെ. പിന്നെന്തെങ്കിലും നമ്മള് ബിരിയാൻ വെക്കണൊക്കെ ആണെങ്കില് ചോറ് തെളപ്പിച്ചൂറ്റണ ഒക്കെ അട്പ്പത്ത്ണ്ടാക്കും. പായസം അതൊക്കെ. കൊറച്ച് പായസം അങ്ങനൊക്കെയാണ്ന്ന്ണ്ടെങ്കി ഞാൻ ഗ്യാസ്മ്മെ ഇണ്ടാക്കും.
ആഹ് ഞങ്ങക്ക് പിന്നെ ബിരിയാണിയൊക്കെ വെക്കുമ്പോ എന്നിട്ട് അതാ ദമ്മൊക്കെ ഇട്ന്നെ വേവണ്ടേ. അപ്പൊ അല്ലേ അയ്ന്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് വിചാരിച്ച്ങ്ങാണ്ട അങ്ങനത്തെയൊക്കെ ആഹ് അടുപ്പത്ത് വെക്കും. പിന്നെ സാധാ ദിവസൊക്കെ ഗ്യാസ്മ്മത്തന്നെ അല്ല ദിവസ്സൊ ഇപ്പ ഈ തീ ഇടിപ്പിക്കലൊന്നും നടക്കൂല ആദ്യം വീ ആഹ് വേറ കുക്കറിതുവരെ വാങ്ങിയിട്ടില്ല. അത് വാങ്ങണന്ന് എപ്പഴും പറയും. ഇതുവരെ വാങ്ങിയിട്ടില്ല.
എന്നിട്ട് പിന്നെ ചോറ് എങ്ങനെയാ വെക്ക്വാ? ഗ്യാസ്മ്മലന്നെ?
ഗ്യാസ്മ്മ കുക്കറില്.
തന്നേ? ഏഹ്. റൈസ് കുക്കറ് വാങ്ങിയോ? നല്ല ചോറാ എന്റെ മോളെ
ആഹ് നല്ലതാണ് ആഹ്
നല്ലതാട്ടോ. കുക്കറിന്റെ ആഹ് ആഹ്
അവ്ട്ന്നും അങ്ങൻത്തെ ആഹ്
ഉം. ഇബടെ കൊർച്ച് ചോറ് മത്യേ, ഒരു ഉച്ച ഉച്ചക്കാത്ര ഇത്തിരി മതി. അപ്പൊ പിന്നെ, കയ്ന് വാണ്ടീട്ട്, രാത്രിക്കെക്കാർക്കും ചോറാണ്ടേ. അപ്പൊ പിന്നെ അയ്നും വാണ്ടീട്ട് നമ്മള് തീ പിട്പ്പിച്ച്ട്ട് കാര്യല്ല്യല്ലോ.
ആഹ് അതന്നെ. കൊറേ മാ ക്ക് ഞങ്ങള്വ്ടെ ഞാൻ ചോറ് വെക്കലില്ല, ഞാന് ന്റെ മോള് വരുമ്പളേ ചോറ് വെക്കലുള്ളൂ.